ഹലോ ആ കേൾക്കുന്നുണ്ടാ ഓ കേൾ കേക്കുന്നുണ്ട് വെറുതെയിരിക്കാ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം വെറുതെ എങ്ങനെ ഇരിക്കും ആഹ പണി നേരത്തെ ഈ ടൈമിലൊക്കെ കഴിയലണ്ട് ഉം
ആഹ എന്താ പിന്നെ പിന്നെന്തായിരുന്നു ചായ കുടിച്ചോ
ഓ ചായൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അതങ്ങോട്ട് കേറി
ആ എന്താന്ന് ചായക്ക് എന്തായിരുന്നു
ചായക്ക് ഇന്ന് ദോശയായിന്നു ഇടയ്ക്കൊക്കെ ഒരു ദോശയൊ എന്തേലും ഉണ്ടാക്കണം
ആ അതെ പിന്നെന്താ മ ചോറിന എന്തെന്ന് ഉച്ചക്കായിക്ക്
കറി വെച്ചണ് എങ്ങനെ കറി വെച്ചണ് പിന്നെ എല്ലാ പണി യും കഴിഞ്ഞോ
പണികള് പറഞ്ഞ കഴിഞ്ഞാല് ഇല്ല കഴിഞ്ഞിട്ടില്ല ചായ കുടിച്ചു ചോറിനുള്ളതൊന്നും ആയിട്ടില്ല ഹലോ ഹലോ കേൾക്കാനല്ലേ ഹലോ